ഹലോ
കേക്കാ മോ ആഹ നന്നാ കേക്കാം.
ഉം
എന്തെടുക്കുവാ? ചോറുണ്ടോ? വിശേഷം എന്നാ സുഖമായിട്ടിരിക്കുന്നു.
ഉ ഓണക്കഴിഞ്ഞിട്ട ഉ ഊണ കഴിഞ്ഞു
ആഹ് എൻ്റെ ഊണ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ് ഇങ്ങനെ കിടക്കുവായിരുന്നു. ഹും ഈ സമയം ചുമ്മാ ഇരിക്കുന്ന ഒരു സമയണല്ലോ. മഴയും കുറഞ്ഞ് അത് ശരിയാ
ഒരു ചെറിയ തെളിച്ചു പോന്നല്ലേ
ഇങ്ങനെ തെളിവുണ്ട് വെയിലായി് ആ വെയിലായിട്ട്. ട്ടില്ല എങ്കിലും തെളിഞ്ഞിട്ടുണ്ട്.
ഉം
ഇനി വൈകിട്ടായിരിക്കും വൈകുന്നേരം ആയിരിക്കും മഴ പെയ്യുന്നത്.
ആഹ അതെതന്നെ
നിക്കുന്ന നിപ്പിലല്ലേ ഓടി വരുന്നത്. ആ ഇവിടെ അത് തന്നെയാണ് ഒരു ചൂടില്ലാതെ ഒരു തെളിച്ചം.
ഉം ഉം
അവിടെ അവിടെയാണോ വർത്താന പറഞ്ഞ വേറെെന്നാ ഇങ്ങനെ ഇരിക്കവാ അതെയ
പിന്നെ
ആഹ ആഹ
കുളിക്കാനൊക്കോ വീട്ട തന്ന ആണോ
ഏഹ ഹലോ
പോവോ കുളിക്കാൻ അതൊ വീട്ടിൽ തന്നെ അണൊയിച്ചതാ
കുളിക്കാ അതോ വീട്ട ഇല്ല വീട്ടിൽ തന്നെ അടുത്തുണ്ട് ഏഹ് പുഴ അടുത്തുണ്ട് പക്ഷെ എങ്കിലും ആദ്യൊക്കെ പോവുവായിരുന്നു പിന്നെ കുറ പുഴയിലോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി ഇറങ്ങണം അതുകൊണ്ട് പിന്നെ പോക്ക് നിർത്തി പിന്നെ അതുമല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമല്ലേ കുറച്ച് വെള്ളം കുറയുവാണെങ്കിൽ നല്ലയാ പെട്ടെന്ന് അലക്കും കുളിയും കഴിയും. പക്ഷെ ഇപ്പം ഭയങ്കര വെള്ളായത് കൊണ്ട് സ്റ്റെപ്പലെല്ലാം വെള്ളമല്ലേ ആ തണുപ്പ് ഇപ്പോ ഭയങ്കര തണുപ്പുവല്ലേ വെള്ളത്തിന്.
എപ്പോഴാ വെള്ളം കേറി വരുന്നെന്ന് പറയാൻ പറ്റൂല അല്ലേ മഴ പെയ്യുന്നൊണ്ട്.
ആഹ് ശരി. ആഹ് അങ്ങോട്ട് അപ്പറത്തോട്ടൊക്കെ മഴ പെയ്ത് കഴിയുമ്പഴത്തേക്കും പെട്ടെന്ന് ഉരുളൊ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലേ വെള്ളം വരുവോ ഇല്ലോന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആനാ ആഹ് അതോണ്ട് വി അപ്പൊ ഒന്ന് ആ ഒന്നാമത്തെക്കര്യം ഇവിടെ ആ- നമക്കിപ്പം മഴക്കാലവായട്ട് നല്ല വെള്ളം ഉണ്ടല്ലോ കെണർകളിലൊക്കെ.
ആഹ് ഉണ്ട്ണ്ട്.
ആഹ് അതുകൊണ്ട് പിന്നെ ഈ കണക്ഷൻ വെള്ളം എടുത്തിട്ടുണ്ട് ഈ മുനിസിപ്- പാൽറ്റീടെ കണക്ഷൻ വെള്ളവേ വേനക്ക് രണ്ട് മാസ്- ത്തേക്ക് കൊർച്ച് ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി പാടില്ല എങ്കിലും കുറച്ചു പാടുണ്ട് അപ്പോഴത്തേക്കും. ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാലോന്നും പറഞ്ഞ് എടുത്തതാ അപ്പം മഴയാവുമ്പഴും ആ വെള്ളം വരുമ്പം അതിൽ അലക്കൊക്കെ ചെയ്യും. ബാത്ത്റൂമിൽ ബാത്റൂമിലും അലക്കാനും മാത്രാ അതു ഉപയോഗിക്കും. ആഹ് ബാക്കി എല്ലാത്തിനും. ആഹ് ഇപ്പ ആറ്റിൽ നിന്ന് തന്ന്യാ വരുന്നത് ഇപ്പൊ ആറ്റിന്ന് വരുന്നോ ണ്ട് നല്ല വെള്ളം വന്നാ. ഇപ്പം നല്ല എന്ന മഴയും വെള്ളവും ആയത് കൊണ്ട്. നല്ല വെള്ളം. വെള്ളം മോശവായി തൊടങ്ങുമ്പഴത്തേക്കും മഴ കൊറയുമ്പഴേ. വെള്ളം മോശവാവുമ്പം വരുന്ന വെള്ളത്തിനും അതുപോലെ കളർ ചെയ്ഞ്ച് വരും.
അല്ലേ ഉം.
ആഹ് ഇപ്പം വല്ല്യ കൊഴപ്പം ഇല്ല ചലപ്പോ മഴ പെയ്തൊണ്ടിരിക്കുമ്പഴത്തേക്കും ആ ഈ വെള്ളം വരുന്നതെങ്കി ആ ഇത് വരും വന്നെ കല കല് വരും വെള്ളത്തിനെ കളർമാറ്റം.
ഉം . എടു എടുക്കളാന്ന് തോന്നുല്ല പ്പാല്ലേ.
ആഹ് ചെലപ്പോ എടുക്കാ തോന്നൂല നമ്മള് പറിം. ബാത്റൂമിലൊ ബാത്റൂമിലാണെങ്കി പോലും നമ്മക്കെ. എട്ക്കാ തോന്നുകേല.
ആ ഇവിടെയും അങ്ങനെയാകീണ് ചിര ഏ ഇവടത്തെ ഇത് വെ വെള്ളം ചെല സമയത്ത് കലങ്ങും. വെള്ളം ഇങ്ങനെ ആ മഴ കൂടുമ്പം ചില സമയത്ത് കാലങ്ങും ചില- സമയത്ത് കൊഴപ്പവില്ല ഒത്തിരി ഒറവയിടുമ്പം കറ കലങ്ങണയായിരിക്ക്യും.
കറ. ആയിരിക്കും അറിയില്ലല്ലോ എങ്ങനെയാന്ന്. അങ്ങനീ ചെലേ ഈ കണ്ടം സൈഡൊക്കെ ആവുമ്പോഴത്തേക്കും. ആഹ് വലുതായിട്ടില്ല ആദ്യക്കെ നല്ല ബുദ്ധിമുട്ട്- ട്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം ഏഹ്.
ആഹ് ആദ്യൊക്കെ നല്ല ബു ബുദ്ധിമുട്ടാ.
ആഹ് ഇപ്പം നല്ല അത്രേംയുല്ല എങ്കിലും. ബുദ്ധിമു ഒര്. നോക്കി നോക്കി ഉപയോഗിക്കും. മക്കളൊക്കെ ന്ന് പൈപ്പൊക്കെ തിരിച്ചു വിടാതെ അ മക് ക്കക്ക് മയ പൈപ്പ്ത് കണ്ട് കൈഞാ തിരിച്ച് ചുമ്മാണേലും കളയണോല്ലോ.
അന്നേരം മക്കളങ്ങനെ കുളിക്ക്യാൻ കേറി അപ്പമ്മോള് തൊറന്നിടും എന്നിട്ട് കുള ച്ചെറങ്ങുമ്പഴാണ് അവര് പോയി ക പൂട്ടുള്ളൂ. പല്ല് തേക്കാന്ന് ച്ചൽ പല്ല് പേസ്റ്റെടു- കമവര് തൊർന്നിടും. ഞാ ഇന്നലെടെ കൊറേ ഒച്ചയെടുത്തു. ന്ന ഈ പണ്ട് കാൽത്ത് ഞങ്ങളൊക്കെ എന്താ പാ ഇട്ടേക്കണു. വെള്ളത്തിന് വേണ്ടി നീയൊക്കെ എന്നെ കാണിക്കണത് പോകുന്ന ട്ത്ത് അനുഭവിക്കും. അത്പ്പണ്ട് കൊറെേ വഴക് പർഞ് ഞാന്. ചുമ്മാ ങ്ങ് തു ഒരു കണക്കമ്മള് ഇത് നമ്മള് എന്ത് ചെലവാക്യന് നളെ കണക്ക് പറയണല്ലോ ടീ. അപ്പം ഈ. പിള്ളേർക്കെന്നെ ഒരു ഒന്നും അറിയൻ പത്ത പോലെ ഈ കുളിക്കാൻ കേറിയ കുളി- ക്കാൻ പോവുമ്പോ മോൽ ഷവർ തൊർന്നിട്ടാ കുളിച്ചിറങ്ങുന്നവരെ ശവറ. അത് ഞ പറഞ്ഞ പൊർത്ത് പൂട്ടി ഇടുങ്ങട്ടോന്ന് പർഞു. ഇശ് അ പൈപ്പി വെള്ളം വരുന്നതേ അത് പൂട്ടുന്ന് പറഞ്ഞു.
ക്കള് സോപ്പ് തേക്കാവേണ്ടി പോലും പൈപ്പടക്കൂല്ല ശവറാണെങ്ക- ങ്കിലൊന്നും അടക്കിയേല ഒരു സോപ്പ് വേണം ഒറ്റ കുളിക്ക് ഒറ്റ സോപ്പ് വേണം. എന്ത് സോപ്പാ പതപ്പിച്ച് കളയുന്നത്.
ഇപ്പ പല്ലേക്കാൻ നേരത്തിതുപോലെന്നെ പൈപ്പ് തൊറന്നിട്ടിട്ടാ പാ പേസ് എടുക്കുന്നത് പിന്നെ പിന്നെ പാ പൂട്ടൂല പല്ല് തേച്ച് കഴിയുന്നവരെയും പല്ല് പൈപ്പൊറന്നെടക്കുവ പറഞ്ഞാല് ഒന്നും മനസ്സിലാവൂല്ലേ ചുമ്മാ നമ്മ ഒച്ചെടുത്തമ്മടെ വായില് വെള്ളം വറ്റുന്നല്ലാത പറഞ്ഞാ ത അനുസരിക്കേണ്ടങ്ങോട്ട് ട്ട് അതില്ല
ആഹ് അതില്ല മക്കളങ്ങനെയാ മക്കള് പറയുന്നെടവാ ശരീന്നാ പറയുന്നെ
നമ്മക്കൊരു വേദട്ട് കെടക്കുമ്പോ എന്നാ അമ്മേ അത് താ അമ്മേ ഇത് താ പിന്ന അവരെ പോ പോ എനിക്ക് പറ്റുല എനിക്ക് വേദനയാ പോ പോന്ന് പറഞ്ഞിട്ട് കേക്കൂലാ ലാസ്റ്റ് ഞാൻ സഹിയെട്ട് നല്ലൊരു ഒച്ച എടുത്തു അപ്പം കെറിവിച്ച് പോയേക്കണു കെർവിച്ചു പോയേക്ക്ണു അവക്കെങ്ങാണ്ട് നൂഡിൽസ് മേടിക്കാൻ പയ ആഹ് നൂഡിൽസ് മേടിക്കാന്ന് പറട്ട് ചോദിച്ചിട്ട് ഞാൻ പൈസേം കൊടുത്തു ഏതെനിക്ക് വേ ത്തിട്ടെക്ക് സംസാരിക്കാൻ പറ്റണില്ല അന്നിട്ട് ഇങ്ങനെ പൈസ കൊത്തിട്ട് മ മ മകള് മേടിച്ച് മേടിച്ചെരാൻ നീ പോയി എറങ്ങിപ്പോയി മേടിക്ക് ആമ്പിള്ളാ പറഞ്ഞപ്പോ ആമ്പിളാ പറഞ്ഞ മേടിക്കൂല ഞായിപ്പോ പോയിട്ട് വന്നോളൂ ന്ന്പറഞ്ഞവ അവമാരിക്കുണു അന്നിട്ട് ഞാൻ ഒച്ചെട്ക്കാരം മൂത്തവം പോയി ഓടിപ്പോയി പയിസ എടുത്തോണ്ട് എന്താ മേടിക്കുന്ന ചോയ്ച്ചോണ്ടിന്ന് അവള് കേറിപ്പോയി കെറച്ചോയി കെടന്നു മേടിക്കണ്ടിവിടെ ഒച്ചെടുത്തപ്പൊ ന്നിട്ട് ഇച്ച് കഴിഞ്ഞ്പ രാത്രി രാത്രി ഒണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ സം ഉണ്ടാക്കിട്ട്ന്നാ ഈ ബോളി കാണാൻ വേണ്ടി കാണ ഇതൊണ്ടാക്കീട്ട് ഗ്യാസൊറന്നിട്ട് നേരം വെളക്കുന്നവരെം ഗ്യാസോണാ
അപ്പൊ പാത്രവില്ലായിരുന്നോ ഗ്യാസിന്റെ ഉം
പാത്രവില്ലാര്ന്ന് അയ്ലെടുത്തോണ്ട് പോയി ഗ്യാസെ ച്ച് നൂഡിൽസ് എടുത്ത് ത്തോണ്ട് പോയിട്ട് എടുത്ത് വച്ചിട്ട് പാത്രത്തിൽക്കോട്ട് രണ്ടാക്കിക്കൊണ്ട് പോയി അന്നിട്ട് ചെലപ്പം ചെരുവം വെള്ളത്തിലേക്കുവിട്ട് അപ്പം ബൗള് പിടിച്ചോണ്ട് പോയി കളി കാണാൻ പോയ തിറുതിയല്ലേ
ന്ന്ട്ട് ഗ്യാസോണായി കിടക്കുവാരുന്നു ആഹ് ചെറുതീലാ കെടന്നത് എന്നാലും ആഹ് ചെറു തീലാ കെടന്നത് ഇപ്പൊന്നല്ലെങ്കി ഒത്തിരി ഗ്യാസ് തീർന്ന്ട്ടൊണ്ട് അലാപ്പ പിന്നെ ആഹ് ഒത്തിരി ഗ്യാസ് തിർന്നിട്ടൊണ്ട് ഇത്തവണയേ അതുവല്ലാതെ ഇ ഇപ്പൊ ട്ടാനും പാടില്ലേ എല്ലാം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പം ബുക്ക് ചെയ്ത അന്ന് കിട്ടൂല്ല നാലൂസം കഴിണം ഒ ടി പി വരണോങ്കി
അതുവല്ല ഇപ്പൊ ന്നെ ഈ യുദ്ധൊക്കെ ആയതി പിന്നെയാണ് ഗ്യാസിന് ഇത്രയും ഷോർട്ട് വന്നത്
ആഹ അതല്ല ആ
അല്ലെങ്കി ഇതിനേക്കാളും കൂടുതല് കിട്ടിക്കൊണ്ടിരുന്നയല്ലിയോ
അത് ഗ്യാസ് ബുക്ക് ചെയ്താ കിട്ടുവാര്ന്നെടെ അപ്പൊ തന്നെ കിട്ടുവാര്ന്ന് ഇപ്പൊ ഓ ടി പി വന്നാലും നാലുസം പിടിക്കും
ആഹ് ഇവിടെ ഒടി പി അപ്പ തന്നെ വരും
ആഹ് എന്നിട്ടിവിടെ നാലൂസം വന്ന്ട്ടില്ല എന്നിട്ട് ഞങ്ങളാടപ്പോയി ചോയ്ച്ച് തരൂല എന്നിട്ട് ഞാമറ്റവനെ വിളിച്ച് വിട്ട് ചോയിപ്പിച്ചു
ആഹ്
അപ്പ അവള് ചോയിച്ചപ്പോ എന്നാ ഒ ടി പി ഇല്ലാന്ന് പറഞ്ഞിനെ പറ പറഞ്ഞപ്പം അയാൾ വെക്ക്ന്നപ്പ തന്നെ ഫോണ്ന്ന് അടിച്ച് കൊടുത്ത് അപ്പ തന്നെ ഒ ടി പി വന്ന് ഗ്യാസും തന്ന്ട്ട് പോയി
അതെയാ ആഹ് ഇത് ന്നെ ബുക്ക് ചെയ്യുമ്പ അപ്പത്തന്നെ ഫോൺ വിളിച്ചാണെങ്കി വിളിച്ച് അല്ലെങ്കി നമ്മളാപ്പൊണ്ടല്ലോ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യനൊള്ളാപ്പ്
ആ
ആപ്പ് വഴി ബുക്ക് ചെയ്താലും അപ്പ തന്നെ ഒ റ്റടി പി വരും ആ ഒ ടി പി അപ്പ തന്നെ പറഞ്ഞു കൊടുത്താ ഞാന അവിടെ ബുക്ക് ചെയ്യുന്നത് അപ്പം അപ്പോഴത്തേക്കും
ആപ്പ്ണ്ടല്ലേ ഗ്യാസ് ബുക്കിയുള്ള ആപ്പ്
ആ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ആപ്പ്ണ്ട് ഇവിടെ ഇവിടെ ഇത്ത വാപ്പാടെ ഫോണിലാണ് ആപ്പ് കയറ്റിയിട്ടേക്കുന്നത് അപ്പം ആ ഫോണ അപ്പം സമയയാവുമ്പോഴത്തേക്കും അപ്പം നമുക്ക് കറക്റ്റ് സമയമായിട്ടില്ല നമുക്കറിയാൻ വേല ഡേറ്റ് എടുത്തത് അറിയാ മേല എന്നുണ്ടെങ്കിലും ആപ്പിൽ എഴു കാണിക്കും ഇത്രയും ദിവസ റഫ ഫിൽ ചെയ്തത് ഇനി അടുത്തത് ഈ ഡേറ്റ് കഴിയാതെ നിങ്ങൾക്ക് ബുക്കിംഗ പറ്റും പറ്റുകല എന്നന്ന് പറഞ്ഞഞ് എഴുതി കാണിക്കും നമുക്ക്
നല്ലായിരുന്നു
ആ അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമുക്ക് അതുകൊണ്ട്
എ ഏ ഏ ഏഹ്
അതുകൊണ്ട് ന ആ അതുകൊണ്ട് നല്ലതാ അപ്പം ആ എന്താ ഡേറ്റിന് മുന്നേ ആ ബുക്ക് ചെയ്യാൻ പറയുന്നെങ്കിലും പറയും ഇത്ര ദിവസം കൂടി ഉണ്ട് ഈ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാവുള്ളൂന്ന് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറ് എന്നെ കൊടുത്തേക്കുന്നുണ്ട് ഫോണ വിളിച്ച ഫോണിൽ വിളിച്ചച്ച് കഴിയുമ്പോം ചിലപ്പോ ബിസി ഒക്കെ ആയിരിക്കത്തില്ലേ പക്ഷെ ആപ്പാ നല്ലത് ഞാൻ രണ്ടും ഉപയോഗിക്കുന്ന കൊണ്ട് ഞാൻ ഇവിടെ എല്ലാരോടും പറഞ്ഞ ആപ്പാ നല്ലതന്ന് പറഞ്ഞു നമ്മുടെ ഫോൺ നമ്പറു ആയിട്ട് ഇത് കേട്ടിട്ടേക്കുന്നത് കൊണ്ട്
അല്ല അപ്പൊ നിനക്ക് വിട്ടു തരണം എന്നിട്ട എങ്ങനെയണെങ്കിൽ
ആ ബുക്ക് പിന്നെ നമ്മുടെ ഗ്യാസ് ബുക്ക് ഒന്നും വേണ്ട ആ ആപ്പ് ഉണ്ടെങ്കിൽ ഗ്യാസ് ബുക്ക് ഒന്നും വേണ്ട ഓൾറെഡി എല്ലാം അതിറകത്ത് ആക്കിയിട്ടേക്കുംല്ലേ
പുതിയെ അപ്പ് വയിയാണോ
അതുവഴി അടയ്ക്കാം അല്ലെങ്കിൽ എന്താ പൈസ കൊടുക്ക ക്കാത നമുക്ക് ബുക്ക് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷന ഉണ്ട് ആ
ആപ്പ് വഴി പൈസ അടച്ചാ അല്ല ആപ്പ്ഴിയല്ല ഓൺലൈൻ വട്ടി പൈസ അടച്ചാ അങ്ങൾക്ക് ഇഷ്ടമല്ല
ആ രണ്ട് രീതിയിലുണ്ട്
ആഹ വ വരുമ്പം കൊടുക്കുവാെങ്കിൽ അങ്ങേര് അങ്ങക്ക് സന്തോശം അങ്ങേക്ക് ഇരുപരെ കൂടുതല് കിട്ടും
അങ്ങനെയുണ്ടോ
മറ്റേ പറഞ്ഞാൽ കറക്റ്റ് നാള് ഓൺലൈ ഇത്ഓൺൈനി പൈസടക്കാ കറക്റ്റ് പൈസ അടച്ചാൽ മതി വീഴും കൂടുതല വീട്ട ഇവിടെരുന്നതിന്
ആ ആ അപ്പൊ അവർക്കരു പോക്കറ്റ് മണി പോലെ ഇരുവ വരുവ അത് ശരി ആ്ന്നേം അഞ്ച് വീട്ടക്ക് അഞ്ച് വീട്ടുകാാര് കൊടുക്കുമ്പോ നൂറ് രൂപായില്ലേ അതുകൊണ്ടായിരിക്കും
എല്ലാരും ഇങ്ങെല്ല ഉണ്ടാക്കുന്നതോ ഞാൻ ടൗണിലേക്ക് പോയപ്പം എന്നാ എപ്പഴും ബസ് ന്ന് ഇവിടെന്ന് നമ്മൾ വരെ പോണുന്നത് ഹ് ഇവിടം വരെ പോകുമ്പോം എന്നാ ഇത്രയും രൂപ ഉള്ളൂ പത്ത് രൂപേ ഉള്ളൂ പത്ത് രൂപ പോയിന്റ് പോാനേ ഉള്ളൂ ഈ മ ഞാന് പോയപ്പം എന്നാ അയാള് ഇന്ന് ഇത്ര രൂപ വരരുന്ന പതിമൂന്ന് രച്ച വരായിര ഒരാൾക്ക് പതിമൂന്ന് ലച്ച വരായിരുന്ന ഒരാൾക്ക് പത്ത് രൂപ ഉള്ളായിരുന്ന ഉം അപ്പൊ ഞങ്ങ മൂന്ന് പേര് പോയപ്പോം മുപ്പ രൂപ കൊടുത്തു ണ് ഉ മുപ്പത്തി മ്പത് രൂപ വേണെന്ന് പറ അെ ചോദിച്ചു പഠിച്ചു എല്ലാ വണ്ടയിലും പോകുമ്പോ പച്ചരച്ച കൊടുത്ത് തീർു ഈ കഴിഞ്ഞിവസം പോയി മാത്രം ഈ കണ്ടക്ടർമാർ അതിന്റെ കൊടുത്തു നോക്ക ഞാൻ പറ ഇടെ അടുത്ത സ്റ്റോക്ക് ഇറങ്ങാാനുള്ള യാത്ര ഉള്ള പറഞ്ഞേ ഈ പതിമൂന്നിന് വേണെന്ന
പറ്റേലന്ന്
ഉം ഈ ഒരു കഴിഞ്ഞ ആഴ്ച മൊത്തം നമ്മള് ബസ്സിക്ക ഇങ്ങുന്ന ഇറങ്ങി നക്ക് കറക്റ്റ് പൈസ അറിയാം
ആഹ എങ്കിലും പറ്റൂ, പക്ഷെ ചില ബസ്കാർ ള്ളതായിരിക്കും ഇങ്ങനെ. കൂടുതൽ വാങ്ങണംന്നുള്ളത്
ബസ് കാർ മേടിക്കുന്നത് എന്നതിനാ
ആർക്കറിയാം
ഉ അതിങ്ങനെ അവര് ചേർത്ത്ടുക്കല്ലല്ലോ ഇതരുടെ മോള കൊണ്ട് എത്തിണ ദിവസല്ലേ
ആഹ് ആഹ് ആഹ് എന്നാ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ
ആഹ്